ആ ഇടെ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
തിരക്കാന്നോ തിരക്ക കഴിഞ്ഞോ
ആഹ് തെരക്കൊക്കെ കഴിഞ്ഞു തെരക്കൊന്നുല്ല
പിന്നെ സ്കൂളൊർപ്പായിട്ടൊക്കെ എ ഫുഡ്ഡൊക്കെ കഴിച്ചു സ്കൂളൊറപ്പൊക്കായിട്ട് എന്തര് വിശേഷം
ഉം ഇസ്കൂള് തൊറക്കാനായി ഒന്നും വാങ്ങിയിട്ടൊന്നുംല്ല വ രണ്ടുസം കൊണ്ട് പോയി വാങ്ങണം ഉം ഇന്ന് വാങ്ങണം വിചാരിചാണ് ഇന്ന് ഒരു ഗസ് ആഹ് പെരുന്നാളു ആയല്ലോ അപ്പൊ ഗെസ്റ്റ് ഒക്കെഇണ്ടായ കാരണേ ഇന്നൊരു ഗെസ്റ്റ് ഇണ്ടായിരുന്നു അത് കാരണം ഇന്ന് പോവാൻ പറ്റിട്ടില്ല ഇന് വൈകീട്ട് ചെലപ്പോ ഒന്ന് പോവണം ആഹ് ആഹ് അവിടെക്കെഎങ്ങനേ ഒക്കെടുത്തോ
പെരുന്നാളിന്റെ ഒന്നും എടുത്ത്ല്ല
ഇല്ല ഇല്ല എടുത്തിട്ടില്ല
ആഹാ ഇവിടെയൊന്നും ആയില്ല ഇനി ഇൻഷാഅള്ളാഹ് നാളെ പോണംന്ന് പറഞ്ഞിരിക്കുവാ
അതെ അതെ അതന്നെ ഇനി സ്കൂള് തൊറക്കലും ഡ്രസ്സ് എടുക്കലും എല്ലാം കൂടെ ഒര് അതെ അതെ ആഹ് സ്കൂളില് യൂണിഫോമൊക്കെ കിട്ടിയോ
യൂണിഫോം ഇടയ്ക്ക് വന്നായിരുന്നു മെയ്യില് മെയ്ലെല്ലാ ഏപ്രില് കിട്ട് ട്ടി ഏപ്രിൽല് പകുതിക്ക് വെച്ച് എടു കിട്ടി ടെക്സ്റ്റും യൂണിഫോ ടൊന്നുടെ കിട്ടി
ആഹ് ആഹ് ആഹ് അങ്ങനെ ഇവിടെ കിട്ടിട്ടില്ല
ഓൺലൈനിന്ന് കൊറച്ച് സാധങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇനി പ്പൊ ബുക്കും കാര്യങ്ങളക്കെ പോയി വാങ്ങിച്ചേ പറ്റു
എങ്ങനെ ഓൺലൈൻല് എന്താ വാങ്ങിയത് സ്കൂള്
ഷൂവും സ്ലൈഡും ഒക്കെങ്ങ്നൊക്കൊള്ളതേ
ആഹ് ഏത് ന്ന് മീഷോന്നാണോ
ആഹ് മീഷോന്ന്
ആഹ് ആഹ് എങ്ങനെ സാധനം നല്ല ക്വാളിറ്റി സാധനാണോ നല്ല ക്വാളിറ്റി ആണോ
പൊതിയ്ന്ന മറ്റേ പൊതിയൊക്കെ ഇടുന്നണ്ടല്ലോ സംഭവം
ആഹ് ആഹ്
അതൊക്കെ ന്താ കഴിഞ്ഞ വർഷം തൊട്ടേ ഞാൻ ഓൺലൈനിലാ വേടിക്കല് അതാകുമ്പോ നമുക്ക് സ്റ്റാപ്ലെയറിന്റെ ആവശ്യംന്നും ഇല്ല മറ്റേ ഒട്ടിപ്പാന്ന്
അതെയോ
ആഹ് പിന്നെ അതിന്റെ പിന്നെന്തുവാ അ പുസ്തകം പൊതിയാനുള്ളത് തൊട്ട് ചെറിയ ബുക്ക് വരെ പൊതിയാനുള്ള ഒരു പത്തിരുപത്തിയാലെണ്ണം കാണും പേപ്പറ് ഓരോ അളവിനനുസരിച്ച് നമുക്ക് ടെക്സ് റ്റ് ഏകദേശം ഒരു നാലഞ്ചെണ്ണം പൊതിയാ അത് കഴിഞ്ഞ് ബുക്ക് ഒര് ആറെണ്ണം പൊതിയ അങ്ങനെ വെ നൂറ്റി സംതിങ്ങാണ് അയ്ന് പൈസ വരുന്നത്
ആഹ് ഞാൻ ച്ച് നോക്കിയോക്കണംന്നാല് ഞാന് പൊതിയൊക്കെ
ന്നൻഞാലും പ്രശ്നവില്ല പ്ലാസ്റ്റിക് കോ ട്ടിങ്ങാണ് വരുന്നത് നമ്മക്ക്പ്പോ ഏത് ബുക്കാന്ന് കാണാൻ പറ്റും കണ്ണാടി
അതെ ആഹ് ആഹ് അതെയോ എൻച്ച് ന്നാന്ന് വാങ്ങി നോക്കണം ഞാന് മറ്റേ പൊതി ഇടുമ്പോ നമുക്ക് സ്റ്റാപ്പ്ലർപ്പിന്ന് ഇല്ലാതെ പറ്റൂല
ആഹ് അതുഅല്ല ഷേയ്പ്പിന് കിട്ടത്തില്ല ഇതെല്ലാം കറക്റ്റ് ഷേ്യ്പ്പിന് ഇരിക്കുവാന്നേ നമ്മളത് കറക്റ്റ് ആക്കി ഒന്നോ ഒട്ടിച്ചു കൊടുത്താൽ മതി അവര് ആ ഒരു ബുക്കിന്റെ പരുവത്തിനുള്ളതാ പുസ്തകത്തിന്റെ പരുവത്തിനുള്ള അളവിലാാണ് അവിടെ വെച്ചേക്കുന്നത്
ആഹ് ആഹ എന്ന അത് നോക്കണം എന്നല്േ ഞാനിപ്പോ കേൾക്കാണത്
ആന്നല്ലേ അപ്പ അപ്പഴ് ഞാൻ അതെല്ലാം വാങ്ങിച്ച് വെച്ചേക്കുന്ന പിന്നെ ഇനി ബുക്ക് കൊട അത്ര പോരാ ക്വാളിറ്റി കുറവാണ് വെല കുറഞ്ഞത് ഉണ്ട് പക്ഷെ അത്ര ക്വാളിറ്റി ഇല്ല നമ്മള് കണ്ട് മേടിക്കുന്ന തന്നെ നല്ലത്
ബാഗ് വാങ്ങിയിട്ടുണ്ടോ ഓൺലൈന്
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഓൺലൈനിൽ കഴിഞ്ഞ വർഷം വാങ്ങിയിരുന്നു പക്ഷെ അതിന്റെ വള്ളിക്ക് വലിയ വെലയില്ല
ആഹ് ആഹ്
ബാക്കി എന്റെ ബുക്കൊക്കെ വെക്കുന്ന സംഭവൊക്കെ ഓക്കെ പക്ഷെ എൻ്റെ വള്ളി വല്ിയ മറ്റേ തോളി തൂക്കുന്ന
ആഹ് ആഹ് വല്യ ഉറപ്പ് ആഹ് അതെല്ലേ ആഹ് ഞാാന ഇതുവരെ വാങ്ങിട്ടില്ല അങ്ങനെ ഇ സംഭവങ്ങളൾ ഞാ വാങ്ങിട്ടില്ല ഡ്രസ്സ ഒക്കൊങ്ങാറുണ്ട്
കടയിൽ പോയി കാരണം അവര് തോളത്ത് തൂക്കുന്നല്ലേ അവർക്ക് വേദനയുണ്ടോ ഇല്ലോ നമ്മുക്ക് അറിയത്തില്ലല്ലോ
അതെ അതെ ആഹ്
ബാഗ് നല്ല ഒരെണ്ണം വാങ്ങിക്കണന്ന് വിചാരിക്കുന്നു കാരണം
ആഹ് എത്ര പിള്ളേർ
അ രണ്ട പേര്
ആഹ ആഹ
അപ്പൊ അവര് ഇ മൂന്നിലേക്കാ
അതെല്ലേ ആഹ്
രണ്ടു പേരും അവര് ഇരട്ടകളല്ലേ
ആഹ് ഇരട്ടകളാണോ മാഷ്
ആഹ് ഒരു മോനും മോളും
അതെയോ ആഹ് ആഹ് ആപ്പൊ അതെയോ ആഹ് അപ്പൊ എല്ലാര ണ്ടാൾ ക്കുംഒരേ പോലത്തെ വാങ്ങും വേണ്ടേ
ആഹ് അങ്ങനെ കുഴപ്പല്ല ഞാനിപ്പോ ഡ്രസ്സൊക്കെ എടുക്ക ഇപ്പ പണ്ടൊക്കൊണെങ്കി നമുക്ക് ദൂരത്ത കണ്ടാലേ ഇരട്ട പിള്ളേരാന്ന് പറയൂല്ലോ അതുപോലെ ഇവര് മോനും മോളും അല്ലേ അങ്ങനെ അണ്ട് മുഖത്തിനും വ്യത്യാസംണ്ട്
ആഹ് ഇവര് വ്യത്യാസം ഉണ്ടാവൂലേ
ആഹ് ഏക മോഹത്തിന് നല്ല വ്യത്യ ഒരാൾ എന്നെ പോലെയോ ഒരാൾ ഇക്കായ പോലെയ
ആഹ് അങ്ങനെ ആഹ അല്ലെ ആണും പെണ്ണും ആവുമ്പോ അങ്ങനെ മാറ്റ റ്റണ്ടാവും പക്ഷെ പെൺകുട്ടികളും ആ പെൺ
കൊച്ചില ആായിരുന്നെങ്കിൽ രണ്ടുപേരും ഒരേപോലെ ആയിരുന്നു അറിയത്തില്ലരുന്നു ആഹ് അതുമല്ല ഞാന ഇവർക്ക് ഒരേപോലെ ഡ്രെസ്സ് കളർ ഇപ്പൊ ഒരാൾക്ക് ബ്ലാക്ക് ഉടുപ്പം വൈറ്റ് പാന്റും ആണെങ്കിൽ തിരിച്ചിടും വൈറ്റ് ഉടുപ്പും ബ്ലാക്ക് പാന്റും ആക്കും
ആഹ് ആഹ് എങ്ങനെ ഇവരെ ചെറു ഈ ചെറിയ കുച്ചങ്ങളാകുമ്പോ നല്ല ബുദ്ധിമുട്ടല്ലേ വളർത്താൻ അവരെ
ബുദിമുട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തങ്ങങ് വളർന്ന ഇപ്പ വന്നപ്പോ ഒരു ആശ്വാസം. കുഞ്ഞിലത്തെ കഷ്ടപ്പാട് ഇപ്പൊ നോക്കുമ്പോ ഒന്നും അല്ലന്ന് തോന്നും.
ആഹ് ഇപ്പൊ ഒരേ പോലെ ഒരേ പ്രായള്ള രണ്ട് കുട്ട്
അതെന്താന്നറിയാമോ ഇ അള്ളാഹു നമ്മക്ക് ത് അള്ളാഹു ദൈവം നമ്മക്ക് ഈ കുഞ്ഞു മക്കളായിരിക്കുന്ന സമയത്തെ നമ്മക്ക് ഒരുപാട് കഷ്ടപ്പാടാവണ്ടെങ്കിലും കൊറേ നാള് കഴിയുമ്പോ നമ്മളെ അത് മറപ്പിക്കും. എങ്കിലല്ലേ അടുത്തേല് ഒരു അമ്മയാവാൻ നമ്മള് തയ്യാറാവത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇപ്പ ഇപ്പ അത് ചോദിക്കുമ്പഴേ ഏഹ് എനിക്കത് വളരെ എളുപ്പവായിട്ടാ അവരെ നോക്കി കണ്ടേന്ന് എനിക്ക് തോനുന്നു. വളത്തി എടുത്തത് പക്ഷെ അന്ന് ഒരുപാട് പാടായിരുന്നു. ഇപ്പൊ അതൊരാള് ചോദിക്കുമ്പോ അതെനിക്കാ കൊഴപ്പയില്ലെടാ കൊഴപ്പയില്ലാ എന്ന് പറയാനേ എനിക്ക് തോനുന്നുള്ളൂ.
ആഹ് എല്ലാ അവര് ഈ പാല് ആഹ് പാല് കുടി ക്കാന് അപ്പൊക്ക് രണ്ട് ഒരാള് എണീച്ച് എണീക്കുമ്പോ മറ്റേ ആളും ഒപ്പം
അല്ല അതിനൊക്കെ അഡ്ജസ്റ്റഡ് ആയിരുന്നു കൊഴപ്പ ഇല്ലായിരുന്നു. ഒരാള് അഡ്ജസ്റ്റ് ചെയ്യു അത് അത് അതിലൂടെ ഒരു ദുശീലം കിട്ടിയേ വെച്ചാല് വായില് വെരലിടും ഒരാള്.
ആഹ് ആഹ് അങ്ങനെ
അത് ഇങ്ങോട്ട് മാറുന്നേ ഇല്ല
ഇപ്പളും മാറുന്നില്ലേ
ആഹ് ആഹ് മോള്ക്ക് അത് എപ്പഴും ഇല്ലാ എവിടെങ്കിലും ഇങ്ങനെ ഒന്നും കാര്യം പറയാതെ ടിവിയോ ആഹ് തനിച്ചിരിക്കുമ്പ ഇങ്ങനൊരു കൊതി വരും അപ്പ കൈ വെരല് മൂഞ്ചും
ആഹ് ആഹ് അങ്ങനെ ചെല കുട്ടികൾ ഉണ്ടാവും.
ആഹ് കൊച്ചിലെ മോള് സൈലന്റ് ആണ് മോനാണ് ഭയങ്കര ബഹളം.
ആഹ് ആഹ്
ഇപ്പം കൊഴപ്പൊ ഇല്ല അൽഹംദുലില്ലാ നല്ല രീതി പോന്നു
ആഹ് ആഹ് പിന്നെ
പിൻ അവിടെ എന്തല്ലാ വിശേഷം ഇപ്പം വല്യതായെന്നാലും മോനിക്ക് ആങ്കൊച്ചുങ്ങളുടെ കുസൃതീതായിട്ടുള്ള മോനിക്ക് കുരുത്തക്കേടുണ്ട് മോള് സൈലന്റാ എന്നിരുന്നാ തന്നെയും കുരുത്തക്കേടെല്ലാം ഒണ്ട്.
ആഹ് രണ്ടാളും തല്ലു കൂടോ?
തല്ല് അങ്ങനെ ഇല്ല ഒര് ഓടി ഒളിച്ച് എന്റെ അടുത്ത് വരും അത് അങ്ങനെ കാണിക്കുന്ന് ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞോണ്ട് ഓടി വരും പിന്നെ നമ്മള് കാണാതെ തല്ലുപിടിക്ക് ക്കുന്ന അവര് അഡ്ജസ്റ്റഡ് ആവുന്നതാണൊന്നും അറിയത്തില്ല
ആഹ് ആഹ് പക്ഷെ എരട്ടകളവുമ്മ അവർക്ക് ഒരു അഡ്ജസ്റ്റ് ഇണ്ടാവും എന്ത് ചെയ്താ
അതായിരിക്കും വല്യ അടിപിടിയെക്കെ ഇങ്ങനെ പിൻ അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞന്ന് പറഞ്ഞു ഓടി ഇങ്ങ് വരും അടിവഴക്കായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇനി അങ്ങോട്ട് പോക പോകെ എങ്ങനാന്ന് ചോദിച്ചാ അറിയാൻ വയ്യാ.
ആഹ് അവര് ഭയങ്കര സ്നേഹായിരിക്കും പിന്നെ ര എരട്ടകളാവുമ്പളെ
ആന്ന് പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നില്ലാ കൊച്ചു പിള്ളോരായോണ്ടായിരിക്കാം. ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേരും പാര വയ്ക്കും.
ആഹ് ആഹ്
അതുകൊണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെയാന്നറിയത്തില്ലാ
ആഹ് ആഹ് അല്ല ബാഗ് അങ്ങനെ ഒരേ പോലെ വാങ്ങണം ന്നുണ്ടോ അവർക്ക് നിർബന്ധം ഉണ്ടോ
അങ്ങനെ ഇല്ല ഞാൻ അതാ പറഞ്ഞേ ഇപ്പൊ ഒരാൾക്കിപ്പം ബ്ലാക്കും വൈറ്റാ അപ്പൊ ഡ്രസ്സ് എടുക്കുന്നതന്ന് വെച്ചോ അപ്പൊആപ്പ് മ മറ്റ ആൾക്ക് തിരിച്ചെടുക്കും കഴിവതും ഒരുപോലെ എടുക്കും പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ നമ്മുടെ മൈൻഡ് അങ്ങനെയായി പോകുന്നേ വീട്ടിൽന്ന് നമ്മള് വിചാരിച്ചു പോകുന്ന എന്താ അവർക്ക് ഒരേപോലെ കളർ വേണ്ട എന്ന് വിചാരിച്ച ക്കായിരിക്കും പോകുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മൈൻറ് അങ്ങനായി പോകും ഒരേ കളർ കിട്ടിയില്ലെങ്കിൽ അതിനു വേണ്ടി സാമ്യം വരുന്നത് നമ്മൾ എടുത്ത്
അതെറിഞ്ഞ കൊടുക്കും ആഹ് ആഹ്
ആഹ് ഇപ്പൊ ഇപ്പൊ പിന്നെ ഞാനും ഇക്കായും പിള്ളോരും എല്ലാം അങ്ങനെയാ മോനിക്കും ഇക്കായക്കും ഒരു കളർങ്കി അതിന്റെ ഓപ്പോസിറ്റ് കളർ നമ്മള് എടുക്കും ഞാനും മോളിക്കു അങ്ങനെ അങ്ങ് പോകുന്നതോണ്ട് കുഴപ്പമില്ല
ആഹ് ആഹ്
അമ്മമാരെപ്പോഴും പ്ലാനിങ് ആണല്ലോ
അതെ അതെ എപ്പോഴും പ്ലാനിങ് ആണല്ലോ
ന്നാ അവര് ഏകദേശം ഇപ്പൊ ഒരു കല്യാണം ഉണ്ടെങ്കിൽ തന്നെ അവരൊരു കൊടുക്കൽ വാങ്ങലിന്റെ അത് വേറെ ഭാഗത്ത് കടക്കും ഡ്രെസിഗ്സിന്റെ ഒക്കെ കാര്യംമാനണെ ങ്ക നല്ല പ്ലാനിങ്ങിലായിരുന്നു
ആഹ് ആഹ്
അവര് കുട്ടികൾക്കും ഹസ്ബൻഡസിനും എല്ലാം ആക്കിയന് ശേഷം അവരത് തിരഞ്ഞെടുക്കും ആ അവരുടെ ഇത് തിരഞ്ഞെടുക്കും
ആഹ് ആഹ് അന്നോ നല്ല വിശേഷം കൊഴപ്പൊന്നുമില്ല പിന്നെ ഇതന്ന ഏ
ഗൾഫിന്ന് നാട്ടിലോട്ട് വരുന്നില്ലയോ
ഹലോ
പുറത്തൊന്നുനാട്ടിലോട്ട് വരുന്നില്ലയോന്ന്
ആഹ് ആഹ്
വെക്കേഷന് പോയതാ
ഞാൻ വെക്കേഷന് ഞാൻ എന്റെ വീട്ടിലാണുള്ളത്
ആണോ ഓ ഓ ഞാൻ കേട്ട എന്തോന്നറിയാമോ ഞാനങ്ങ് പുറത്താണെങ്കിൽ ഗൾഫിലണന്നാ കേട്ടത്
അല്ല അല്ല ഞാൻ എന്റെ വീട്ടിലാണുള്ളത് ഇപ്പൊ വെക്കേഷനൊക്കെ ആയപ്പോഴേ ഇനിയിപ്പോ സ്കൂള് തുറക്കാനൊക്കെ ആയല്ലോ
പിള്ളേർക്കും
ആപ്പോ അത് ഞാൻ വീട്ടില് സ്കൂ വീട്ടില് ചേർത്തി രണ്ടു മാസത്തിനെ അങ്ങനെ അവിടെപ്പോ ആത അകില്ലല്ലോ അവിടെ കുയപ്പന്നുമില്ല അങ്ങനെ ആക്കി പിന്നെ ഇവിടെ വെള്ളത്തിന് പ്രശ്നവും നന്നായിട്ടുണ്ട്
ആണോ മറ്റേ പൈപ്പ് ലൈൻ ഇല്ല
അ ലൈൻ വെള്ളം വരും പക്ഷെ അത് ഡെയിലി വരൂല ആ ഒരാഴ്ച പത്ത് ദിവസൊക്കെ കഴിയുമ്പോഴാണ് ലൈൻ വെള്ളം വരിക ആ അപ്പൊ നമുക്ക് അപ്പൊ നമ്മള്ടെ ടാങ്ക് ഒക്കെ വറ്റി വെള്ളം തീരല്ലാതാവും നല്ല ബുദ്ധിമുട്ട് തുടങ്ങും പിന്നെ ചെറിയ കു കുട്ടികളാണ് അവരെ ആയിട്ട് നമുക്ക് വെള്ള കുട്ടികളാകുംമ്പൊ തന്നെ വീട്ടിൽ വെള്ള എത്രിണ്ടായാലും മതിയാവില്ലല്ലോ
ആഹ് അത് സത്യവാ
ആഹ് ആം മ്പൊ അങ്ങനെ എന്റ വീട്ടില് വെള്ളത്തിന് ക്ഷാമമില്ല ഇവിടെ നന്നായിട്ട് വെള്ളം ഈയൊരു മാസം ഇനിപ്പോ ആ ഇനിയിപ്പോ മഴ വേനല ഇതലായല്ലോ വർഷ
ഇല്ല ഇനിയിപ്പം ആ അത് ശരിയാവുയാരികും
ആഹ് ഇനീപ്പം അവിടൊക്കെ എങ്ങനെ ക മഴയിണ്ടോ
ഇവിടെ നമക്ക് കൊഴപ്പോന്നുല്ല മഴ മഴയ ഉണ്ടാന്ന അതെൻതൊരു ചോദ്യം മഴയേ ഒള്ളൂ
ആഹ്
തുണി ഉണക്കാൻ കെടന്ന് കഷ്ടപ്പെടുവാ ഞാൻ എനിക്കൊരു കോള് വരുന്നു ഞാൻ കട്ടാക്കിയിട്ട് അങ്ങോട്ട് വിളിക്കാമേ ഇപ്പം
പത്ത് മിനിറ്റ് ആക്കിക്കൂടെ
ആഹ്
പത്ത് മിനിറ്റ് ആയോ
ആ ഞാനേ കട്ടാക്കിട്ട് അങ്ങോട്ട് വിളിക്കാം
ആഹ് ഓക്കെ